ഒഹ് എന്തെക്കേണ്ട് വിശേഷങ്ങള് ഉം വടെ സുഖായിട്ട് പോണു മഴേണ്ടാ
മഴ രാവിലെ ഉണ്ടാ
ആന് പ്പല്യാ ഉം ഉം ഭക്ഷണം കഴിച്ചിലേ ഉച്ചക്ക്
കഴിച്ചു കഴിച്ചു
ന്നന്ന് ആഹ് കഴിച്ചു ഇന്നന്താ കയ്ച്ചേ
ഇന്നന്താ മീനും ചിക്കനോണ്ടാ
അഹ് ആഹ് എന്ത് മീനാ
മത്തി
ആഹ് ആഹ് ഫ്രൈ ചെയ്തോ അതോ കറി വെച്ചാ
തോരെൻ വച്ച
തോരം വെച്ച കണ്ട് ഓക്കേ ഉം ഇവിടെ കോഴിക്കറി കോഴിക്കറിയന്ന് ചമ്മന്തി കോഴിക്കറിയ
ഉം
ഉം തേങ്ങാ ചമ്മന്തിയും കോഴിക്കറീ ആക്കി നെയ്ച്ചോറ്ന്ന് ഉം
ഉം ഓഹ് ഇന്നന്താ പരിപാടി
കൊറച്ച് ഇപ്പ വേണ ഫ്രീയണ് കുറച്ച് നേരം കിടന്നുറങ്ങലൊക്കെണ്ട്
അവിടെ മഴ ഉണ്ടോ
ഇപ്പൊ മഴയില്ല ഇന്നലെ ഫുള്ള് മഴയിരുന്നു ഇന്നില്ല ഇന്ന് കുറച്ച് കുറവുണ്ട് ഉം ഒരു ചെറിയ വെയിലും പിന്നെ മഴ ഏഹ് ഇന്ന് ഇല്ല ഇന്നലെ ഫുള്ള് മഴയായിരുന്നു മിഞ്ഞാന്ന് രാത്രി തുടങ്ങിയിട്ട്
ഉം പുറത്തിറങ്ങാൻ പറ്റണില്ലേന്നു
ഇവിടെ ഇന്ന് ഉച്ചവരെ മഴയരുന്നു
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാനും പോലല്ലേ
ഇപ്പോ ഫ്രണ്ട്സൊക്കെ പഠിക്കാനൊക്കെ പോയക്ക വെളിൽ
ആഹ് ആഹ് അതൊണ്ട് പോണ്ടാവലേ ആഹ് അതല്ലേ ആഹ് പിന്നെ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ
ഇഷ്ടപ്പെട്ട ഫുഡ് എന്തോ ബിരിയാണി നേയ്ച്ചോറ് അങ്ങനെെക്കെ
ഏത് കോയി ബിരിയാണ അത് ബീഫ ബിരിയണിയ
കോഴി അവിടോ
ബീഫ് ബിരിയാണി കൂടുതൽ ഇഷ്ട്ടം
ഉം ഉം
എല്ലാർക്കും ബിരിയാണിനോട് കൂടുതൽ താല്പര്യംല്ലേ
അതെ ഇപ്പള്ള എല്ലാ പിള്ളേർക്ക് അതാ
ആഹ് അതെ ഫ്രൈഡ് റൈസാ
ഫ്രൈഡ് റൈസും ഇഷ്ടവാ
ആഹ് അതെ അതെ ചായ കുടിചോ ഇപ്പോ
ഇല്ലില്ല
ഉം
ഉണ്ടാക്കണം ആഹ് ചായ കുടിക്കൻ
ഉം ഉം അല്ല ശരി ഒരു കാപ്പി ആണല്ലോ കുടിക്കലേ ഇല്ലല്ല കുടിച്ചിട്ടില്ല
ഉം
സമയം നാല് മണിയായി
ആഹ് ആയി കൊടക്കണന്നേ കൊറ കൊറച്ചൂടെ കഴിഞ്ഞിട്ട് ഒരഞ്ച് മണിക്കകുമ്പ ഇങ്ങനെ കുടിക്കാൻന്ന് കരുതി ഇങ്ങനക്കെ
ഉം ഉം
ഉം
പിന്നെ എല്ലാരും എന്ത്യേ
വടെ ണ്ട് ഒരാള് ജോലിക്ക് പോയി ഹസ്ബൻ ഭർത്താവ് ജോലിക്ക് പോയ്ട്ട്ണ്ട് മക്കളൊക്കെ വ്ടെണ്ട്
ഇയ്യ് നാളെ ന്ത് പരിവാടിയ്യുന്നു
അം ഏ
നാളെ എന്തെയ്നു പരിവാടി
ആ നാളെ പ്രത്യേകിച്ച് ഒര് തീരുമാനം ഇല്യ ആയിട്ട് ല്ല്യ നാളൊരു പെറന്നാള്ണ്ട് അതിന് പോണംന്ന് വിചാരിക്ക്ണ് ണ്ട്
ഉം ഉം
അല്ലാണ്ടൊന്നുല്ല തൊട്ടടുത്ത വീട്ട് തന്നെയാണ്
ആഹ്
ഉം അല്ലാണ്ടൊന്നും തീരുമാനിച്ചിട്ടില്ല്യ പ്രത്യേകിച്ചൊന്നും ല്ല്യാ ബീഫും പൊറാട്ടെക്കെ ഇഷ്ടാണോ?
ഓ ഇഷ്ട്ടാണ്
ഉം അതന്നെയല്ലേ കൂടുതലിഷ്ടം കോയിക്കറിനെക്കായ്ലും
ആന്ന് ആന്ന്
ഉം പൊറാട്ടീക്ക് ബീഫ് കറി പ്രത്യേക ടേസ്റ്റാ ലേ
അതെ
ഉം ഉം യാത്ര യ്യലുണ്ടോ
യാത് ടൂറോ ഓ ഉണ്ട് പിള്ളാരൂടെ പോയിട്ടുണ്ട്
ഉം
പിള്ളാരുടെ പോയിട്ടുണ്ട്
ആ ആ ഇപ്പ ഈ തില് പോയോ വെക്കേഷൻല് പോയോ?
ഉം വട്ടവട പോയിര്ന്ന് മൂന്നാറ് പോയി
മൂന്നാറ് ല്ലേ തണുപ്പല്ലേ അവ്ടെ ഉം
നല്ല കാലാവസ്ഥയ നല്ല കാലാവസ്ഥയാ
ആ ആ അലർജി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂലേര്ക്കു ലേ
അലർജി ആ വല്യ ശ്വാസം മുട്ടലുള്ളവർക്കൊന്നും പറ്റത്തില്ല
ആ ആ ആ ഞാൻ പോയ്ട്ടില്ല അടേ
ആഹ്
എല്ലാവരുംങ്ങനെ പറിണേക്ക നല്ല തണുപ്പാണെന്ന്
ആന്ന് ആന്ന് നല്ല കാലാവസ്ഥയാ
ഉം ഉം ഉം അല്ല കാണാനൊക്കെ നല്ല
ആന്ന് ആന്ന് ആന്ന് ആന്ന് പിള്ളാര്ടെ കൂടെ ഒക്കെ പോകുമ്പോ
ആ കുടുംബം ഒന്നിച്ച് പോവുമ്പോ അത്രേ വ ത് ണ്ടാവുല്ല ലേ എൻ
ഉം ആ ഓരോ ഫാമിലി അൻസര്ച്ച് വെരും
ഉം ഉം ഉം
നിങ്ങളെന്നാ ലാസ്റ്റ് പോയെ ട്ടൂറ്
ടൂറ് ഞാനോ കഴിഞ്ഞതില്ലാണ് ഇപ്പൊ കഴിഞ്ഞ ആഗസ്റ്റിലൊക്കെ പോയതാണ്
ഉം
ഊട്ടി പോയത് പിന്നെ പോയിട്ടില്ലേ ഇപ്പോ ഒക്കെ ഉം ഊട്ടി അത് ഞങ്ങള് ഫാമിലി ആയിട്ടാരുന്നു അപ്പൊ അടിച്ച് പൊളിച്ച് എല്ലാരും കൂടെ ആയപ്പോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു
ആഹ്
അപ്പൊ അങ്ങനൊരു എൻജോയ്മെന്റ് ചെയ്തു നല്ല രസുണ്ടായിരുന്നു
എന്തോ
ഒരു ദിവസത്തെ ടൂറ് ആരുന്നോ നല്ല രസണ്ടായിന്ന് അറിയാ യാത്ര ഉം
ഉം
ഉം ചക്കയൊക്കെ ഉണ്ടോ വീട്ടില്
ചക്ക ഉണ്ട് വരിക്ക
രണ്ട് ചക്കയുണ്ടോ വരിക്ക ചക്കയും മറ്റേതും ഉണ്ടോ
ഇല്ല ഇല്ല വഴിക്ക് മാത്രേള്ളു
ആഹ് വരക്കാൻ ഇവിടെ വരക്കാൻ മാത്രേ ഉള്ളൂ അതട്ടെ കൊന്നത്ത് കഴിക്കാനും രുചില്ലേ അല്ലെ ആഹ് അല്ലെ കഴിക്കാൻ വരിക്കച്ചയക്കല്ലേ രുചി മറ്റേത് അത്ര പോരാ
ഉം
കൂടുതലും വരിക്ക ചക്കയന്നാ ഉണ്ടാവലല്ലേ
ആണോ ഇവിടെ ഇവിടെ കൂടുതലും വരിക്കയാ
പൊടിയൊക്കെ ഉണ്ടാക്കലുണ്ടോ അവിടെ വീട്ടില്
ആഹ് ഇവിടെ വർക്ക്
ആഹ് ആഹ് ഞാ പോ ചക്ക കൊണ്ട് പൊടി ഉണ്ടാക്കൂലോ ചില ആൾക്കാര്
പൊടിയോ ഇവിടെ അങ്ങനെ ഉണ്ടാക്കാറില്ല അവിടൊ
ഉം അല്ലെ ചെ നമ്മ ചില ആൾക്കാര് അങ്ങനെ ഉണ്ടാക്കലുണ്ട് ഈ കപ്പ ഉപയോഗിച്ചുണ്ടാ ക്കണ പോലെ ചക്ക ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കലുണ്ട് ഉം ഉം നല്ലതാണ് പറഞ്ഞെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ പൊടി വറക്കലുണ്ട് പിന്നെ കൂട്ടാൻ വെക്കലുണ്ട് അങ്ങനെയൊക്കെ ചെയ്യും ബീഫും ചക്ക കൂട്ടാനും അങ്ങനെ ഉം ഉം ഉം ഇനിയിപ്പോ നാല് മണിക്ക് എന്താ പരിപാടി
നാല് മണിക്ക് എന്നാ ചായ കുടിക്കാ
ആഹ് എന്താന്ന് സ്പെഷ്യല് വല്ലോ ഉണ്ടോ ആഹ്
നല്ല ഉഴുന്നോടയാ
എണ്ണക്കടിയോ എണ്ണക്കടികളോ
ഉം അതെ
ഉം ഉം അത് ബേക്കറിയ അവടെ അടുത്ത് അങ്ങനെ പോയി വാങ്ങിക്കണ ഇല്ല കൊറച്ചൂടി പോകണം
ആഹ് പറ
ഉം ടൗണക്ക് പോണം പിന്നെ സാധനം വാങ്ങിക്കാന് ബേക്കറി ഉണ്ട് അത് കഴിക്കും ചായക്ക് ഉം രാത്രി ചോറെന്നെ കഴിക്കല് ഇല്ല ആയസ്ത്രിയ തുള്ളി തിന്നുള്ളൂ ചോറന്നെല്ലെ രാത്രി
ചോറോ അല്ലെ ചപ്പാത്തിയൊ
ആഹ് അങ്ങനെയൊന്നുല്ല നിർബന്ധോന്നുല്ല ഉം
അവിട
ഇവിടെ ചോറന്നെ എല്ലാര്ക്കും എല്ലാർക്കും ചോറാ
ഉം
ഉം വല്ലപ്പോഴും വല്ല പൊറാട്ട ചപ്പാത്തി അങ്ങനെക്കെ
അങ്ങനെ ഉണ്ണാറ്
അങ്ങനെ ഉള്ളൂ അല്ലാണ്ട്
നിർബന്ധം അങ്ങനെന്നും ഇല്ല
നിർബന്ധം ന്നാ ച്ചോ അങ്ങനെന്നുംല്ല ചോറ് അങ്ങനെ കഴിക്കല് നിർബന്ധായി ട്ടൊന്നുല്ല പിന്നെ നമ്മള് സ്പെഷ്യലായിട്ട് അങ്ങനെ കരുതാണെങ്കി ചില ദിവസങ്ങൾല് അം ക്കൊരു ചേഞ്ച് വേണം തോന്ന്ആണെങ്കില് അങ്ങനെ ചേഞ്ച് വരുത്തലുണ്ട് അല്ലാണ്ടില്ല ഉം ഇടക്കൊക്കെ ഒരു ചേഞ്ചും വേണ്ടേ
ബ്രോസ്റ്റ് കഴിക്കണല് ഇഷ്ടല്ല കാര്യാണോ?
ഹോസ്റ്റലോ
ബ്രോസ്റ്റ് ബ്രോസ്റ്റ്
ആഹ് ബ്രോസ്റ്റ് നല്ലല്ലേ
ഉം അത്കാർണം എല്ലാർക്കു എല്ലർക്കും പിള്ളേർക്കും ഒക്കെ ഇഷ്ടാണല്ലോ
അതെ നല്ല ഇഷ്ട എനിക്ക്
ഉം ഉം മയോനൈസ് കൂട്ടിയിട്ടോ
ഉം
ഉം അതിലാ കിഴങ്ങ് പൊരിച്ചതും ഉം ഉം ഉം മായോണീസന്റെ ആൾക്കാരാണ് കൂടുതലും കുട്ടിയാള്
ഉം പക്ഷെ ഒത്തിരി കഴിക്ക്യ കഴിക്കുന്നത് നല്ലതല്ല
അല്ലല്ല നല്ലതല്ല അല്ലെങ്കിൽ നമ്മള് വീട്ടിൽ സ്വയം ഉണ്ടാക്കണം എന്നാ കൊയപ് പ്പല്ല ഉം മറ്റ് റ്റിത് വാങ്ങിക്ക്മ്പൊ അവരെന്തൊക്കെ കെമിക്കൽസ് ഉപയോഗിച്ചിക്ക്ണ്ന്ന് ഞമുക്ക് പറയാൻ പറ്റില്ലല്ലോ പഴക്കണ്ടോ ഒന്നും പറയാൻ പറ്റൂല്ല ഞമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കയാണെങ്കിൽ ഞമുക്ക്
കുഴപ്പില്ല
അങ്ങനെ കുഴപ്പില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ആഹ് ആഹ് കൂടുതലും അങ്ങനെ ചെയ്യല് കാരണം പുറത്തത്ത് നല്ലതല്ല പറഞ്ഞിട്ട് പിള്ളേർക്ക് കൊടുക്കലില്ല
ആഹ്
ഉം മഴ ചെറുതായിട്ട് ഇങ്ങനെ ഇണ്ട്പ്പ് വിടെ
ആഹ് ഇവിടെ വെയില് കുറച്ച് വെയിലൊക്കെ ഉണ്ട് തുണി കഴുകിയിട്ടുണ്ട് അതൊന്നു ഉണങ്ങണം
ആഹ്
ഭയങ്കര പാടൊണങ്ങാൻ
ആഹ് അങ്ങനെ മഴയാവുമ്പോ അല്ലേ
ഉം
ഒണങ്ങി കിട്ടൂല ഒണങ്ങിലെങ്കി ഒരു സ്മെല്ലും ഉണ്ടാവില്ലേ
അതാണ് സ്മെല്
പിന്നെ ഇസ്തിരിഇടണം കൊറെക്കെ ശരിയാവണെങ്കിൽ ഒണങ്ങാനൊക്കെ
ഉം
എന്നാപ്പിന്നെ മഴത്ത് ഫാൻ അങ്ങനെ ഉപയോഗിക്കൂല്ലല്ലോ
ഫാൻ ഓ ആവശ്യംന്നുല്ല
ഉം അതാ പറഞ്ഞ അല്ലെങ്കി ഞമ്മള് ഫാൻ ഉപയോഗിച്ചങ്ങാണ്ട് അങ്ങനെ ഒണക്കുവല്ലോ.
അതെ
ഉം ഉം അപ്പ അങ്ങനെയാണ് കാര്യങ്ങൾ ഇനിയിപ്പം പുറത്തോടെലും പോവോ
ഓഹ് ഇനി പോത്തൊന്നില്ല നാളെ എവിടേലും പോണം മഴയില്ലേ പോണം
ഉം അയർലൻഡിൽ പോവാനാവില്ലക്ക്‌ ലെ ഉം ഉം ഉം ശരിട്ടാ
ഉം ഓക്കെ
ശരി ഉം
ഉം പിന്നെ വിളിക്കാം
ആഹ്